ഹലോ ആഹ് കേൾക്ക്ണ് ണ്ട് ഹലോ ഹലോ അഹ് ആഹ് കേൾക്കുന്നുണ്ട് ഓക്കെ ആഹ് കേക്കുന്ന്ണ്ട് കേക്ക്ന്ന്ണ്ട് ഏഹ് എന്താണ് ഹ് തനിക്ക് എൻ എന്ത് ജോലി ചെയ്യാനാണ് താല്പര്യം
ഇൻക്ക് ഇൻക്ക് വിദേശത്തൊക്കെ ജോലി ചെയ്യാനാണ് താല്പര്യം
ആഹ് അതായത് എന്ത് എ ആഹ് ഏത് ഏത് മേഖലേക്ക് തിരിയാനാണ് ആഗ്രഹം?
ഇൻക്ക് ബിസിനസ് മേഖലേക്ക് തിരിയാ നല്ല ആഗ്രഹണ്ട് പിന്നേം അല്ലെങ്കി സി ഓ മേഖല സി ഇ ഓ ല്ലേ
ആഹ് ആഹ്
ഒരു കമ്പനിയുടെ മേനേജറാവാ അങ്ങനൊക്കെ
ആഹ് ആഹ് കമ്പനിയുടെ മേനേജറാവാ അങ്ങൻത്തെ സംഭവം ക്ക അടിപൊളിയാല്ലേ
എന്താ പറയ മേക്കപ് പ്രൊടസൊ അല്ലങ്കില് കോസ്മസ് അയിന്റെ മേനേജറാ വാ
ആഹ് ആഹ് അങ്ങനത്തൊരു ഷോപ്പിന്റെ മാനേജറാ.
ആഹ് അതിന്റെ മൊത്തത്തിലുള്ള ഒരു മുതലാളിയാവും അങ്ങനെയൊക്കെ.
അതാണല്ലേ താല്പര്യം?
ആഹ്
ആഹ് ആഹ്. എനിക്ക് ഇപ്പം ഈ അക്കൗണ്ടിങ് മേഖലയൊക്കെ ആണ് താല്പര്യം. ഏഹ് ആഹ് ഏഹ് ഇപ്പം കൂടുതൽ ആൾക്കാരും ഇപ്പൊ പ്രേ ആഹ് ആഹ്.
ഇപ്പൊ നല്ല ആഗ്രഹമുണ്ട്, പക്ഷെ വീട്ടില് ഫാമിലി കൊറച്ച്. പ്രശ്നമാണ് അപ്പം അതൊക്കെ സമ്മതിപ്പിച്ചെടുക്കുമ്പോത്തേന് ടൈം ആകുമായിരിക്കും.
ആഹ് അങ്ങനെ.
അവിടെ അങ്ങനെ വീട്ടില് വീട്ടില് പൊറത്തേക്ക് വിടാനൊന്നും പ്രശ്നമില്ല.
ആഹ് ഇണ്ട്. അതെന്നെ എന്താ ഇവിടുന്ന് എന്തേം ആഹ് ജോ ജോലി കിട്ടാനുണ്ടേൽ അങ്ങനെ പോകൂന്നല്ലാതെ.
ആഹ് ആഹ്
പുറത്തുക്ക് ത എന്താ ഇവിടുത്തോൽക്ക് താല്പര്യമില്ല.
ഉം ഉം
അപ്പൊ എന്താ ഇവിടുന്ന് തന്നെ നല്ല ജോലി കിട്ടുകയാണെങ്കിലേ.
ഉം ഉം ഈ പാർട്ണർഷിപ്പ് ഒക്കെ വച്ച്. പാർട്ണർഷിപ് ഒക്കായിക്കാണ്ട് ബിസിനസ്സ് കൊണ്ടു പോവാന് മതിയല്ലോ അങ്ങനെ. എന്തായാലും ഷെയർ ഇടാൻ ആൾക്കാർ. ആൾക്കാർ ഉണ്ടായാൽ നമുക്ക് പെട്ടെന്ന് തൊടങ്ങാം, പക്ഷെ അതില് ലയബിലിറ്റി അൺലിമിറ്റഡ് അയ്ക്കാരം.
ആഹ് ആഹ് അങ്ങനെയൊരു പ്രശ്നമുണ്ട്, ആദ്യ നമ്മള് ക്യാ നമ്മള്. കയ്യില് കുറച്ച് ഏഹ് സമ്പാദ്യം വേണം.
ആഹ് ആഹ് അങ്ങനെ ഉണ്ട്.
എന്നാല് എന്തും തൊടങ്ങാന് ഒരു ഇത് ഉണ്ടാവുകയുള്ളൂ ചെലപ്പോ നഷ്ട്ടത്തിലോക്കും. ഇപ്പൊ പോവും ചെൽപ്പം പ്രോഫിറ്റബ്ളുമാവും എങ്ങനെന്നൊന്നും പറയാനും പറ്റൂല.
ആഹ് നമ്മള് ലോസ് ആയാൽ പിന്നെ ആകെ നമ്മള് പ്രശ്നം.
ആഹ് പിന്നെ ആകെ ആഹ്. പിന്നെ ഒരിക്കലും സമാധാനം ഉണ്ടാവൂല അപ്പൊ.
ആഹ് ആഹ് സ സമാധാനമാണല്ലോ ഏറ്റവും വലുത് നമുക്ക് എത്ര ക്യാഷ് ഉണ്ടായിട്ടും കാര്യയില്ല.
ആഹ് അതാണ് അപ്പൊ. അങ്ങനെയില്ലാതെ ഇപ്പോ അങ്ങനെ ജോലി ചെ എടുത്തിട്ടും കാര്യമില്ല.
ആഹ് ആഹ്
എന്താ നല്ലൊരു ഇത് പിന്നെ ഇപ്പോ കൊറെ ഇത് ഉണ്ടല്ലോ ഓപ്ഷൻസ് ഉണ്ടല്ലോ?
ആഹ് ഇപ്പൊ കരിയർ ഓപ്ഷൻസ് കൊറെ സംഭവങ്ങളുണ്ട്.
ആഹ് കൊറെയുണ്ട് നമുക്ക് അറിയാത്ത. ഇപ്പോ തന്നെ ഈ വേൾഡിൽ ഒരുപാടുണ്ട് പക്ഷെ നമ്മള് അയിനെ കുറിച്ച് അന്വേഷി തിരഞ്ഞാല് തീരൂല അത്രയും ഉണ്ട്.
ആഹ് നമ്മള് ശരിക്കും അതിനെ കുറിച്ച് അന്വേഷിക്കണം നല്ലപോലെ.
ആഹ് ഇന്ന് ഞാനൊരു ക്ലാസ്സിന് പോയി കരിയർ ഗൈഡൻസിന്റെ.
ആഹ് ആഹ്
അപ്പം അവിടുന്ന് ആഹ് സാറേ ഒരുപാട് ഓപ്ഷൻസ് പറഞ്ഞു. അത് നമ്മള് ഒരിക്കലും ചിന്തിക്കാത്ത ഓരോ കാര്യങ്ങള് അപ്പ ഞാനിങ്ങനെ ആലോചിക്ത് എത്രങ്ങാനും കാര്യ എത്രങ്ങാനും ത്ണ്ട് നമ്മളറിയാത്തോരോ ഓപ്ഷൻസ് നമ്മള് പ്പ കോമണായിട്ടുള്ള ത് എന്താ ഡോക്ടർ അ
ളു ലെ
ആഹ് ടീച്ചറ് അത് മാത്രേ നമ്മള് ആലോചിക്ക്ണൊള്ളു.
ആഹ് നമ്മള്പ്പോ കൊറച്ചും കൂടി അതില് ആയ ആയത്തില് എറങ്ങിയ നമുക്ക് പലതും കിട്ട് ട്ടും നമുക്ക് നല്ല നമ്മടെ കരിയർ കൊറചൂടിം
ആഹ് ആഹ് അതാണ് പിന്നെ ഈ ഡിഗ്രിയൊക്കെ കയ്മ്പോ ത്തിന് നമുക്ക് ഏകദേശത്തിൻ ഏകദേശം ധാരണയൊക്കെണ്ടാവും.
ആഹ് നമ്മള് സാഹചര്യത്തിലൂടെ കൊറെ പഠിച്ചു വരും അതെ മെച്ച്യുരിറ്റി വർധിക്കുംന്തോറും നമുക്ക് നമ്മുടെ ഏഹ് ജീവിതത്തിനെ കുറിച്ച്ള്ള ഇത് ആശങ്ക കൂടും അപ്പ നമ്മള് കൂടുതലും അതിന്ള്ള അന്വേഷിക്കും.
ആഹ് അതാണ് പിന്നെ ഇംഗ്ലീഷ് ലാഗ്വേ ക്കെ കൊറേ വർദ്ധിപ്പിക്കാണ്ട് ഇമ്പ്രൂവ്മെന്റ്
ആഹ് ലാംഗ്വേജാണ് ഏറ്റവും അത്യാവശ്യം അതും ഇംഗ്ലീഷ് ഇംഗ്ലി എവിടെ പോയാ മക്ക് ആവശ്യള്ളൊരു ലാംഗ്വജാണ് ഇംഗ്ലീഷ്.
ആഹ് ഏത് രാജ്യത്ത് പോയാലും ഇംഗ്ലീഷ് വാണം
ആഹ് നമുക്ക് ആഹ് ഒരു ഒറ്റ ഭാഷണ്ടെങ്കിൽ നമുക്ക് പിടിച്ച് നിക്കാൻ കയ്യും.
ആഹ് പ്പ അവരുടെ ഭാഷ നമ്മക്ക് മനസ്സിലായില്ലെങ്കിലും ഇംഗ്ലീഷ് ഒരു കോമൺ ലാംഗ്വേജ് ആയോണ്ട്.
ഒക്കെ അങ്ങട്ടും ഇങ്ങട്ടും മനസ്സിലാവും നമ്മള് കൂടുതലും പറയാൻ കയ്ഞ്ഞ്ട്ടില്ലെങ്കിലും നമുക്ക് കമ്മ്യുണികേറ്റെയ്യുമ്പോ അത് അണ്ടർസ്റ്റാന്റ് ചെയ്യാ പ്പളും ചെറ്തായിട്ട് കയ്യിണ്ട് പക്ഷേ ഞ്ഞി ഓരോണ്ട് തി വേണെങ്കിൽ അത്യാവശ്യം നല്ല ഒരു സ്കില്ല് വാണം അത് ഇണ്ടാക്കണനെല്ലെരു ഭയങ്കര ഒരു കാര്യ ല്ലേ?
ആഹ്
ആഹ്
അങ്ങനെ
ഉംഹ് പിന്നെ ഈ ബിസിനസൊക്കെ തൊടങ്ങുമ്പോ ഏത് ബിസിനസ്സ് തൊടങ്ങാനാണ് ഏറ്റവും താല്പര്യം
ബിസിനസൊടുങ്ങുമ്പോ എൻക്കിങ്ങനെ ഡ്രസ്സിങ് അതേപോലെ കോസ്മെറ്റിക്സ്
ആഹ് ഈ ഡ്രസ്സങ്ങിൻ്റെ ഡ്രസ് പ്പ ഇങ്ങനത്തെ സംഭവൊക്കെ ഇപ്പൊ ഭയങ്കര കോമണായിട്ട് നടക്ക്ണ സംഭവാണ് നമ്മള് ഇൻസ്റ്റഗ്രാമെക്കെ തൊടന്നാ തൊറന്നാലും ഫുള്ളാ ൾകളും ഈ ഡ്രസിങ്ങിൻ്റെ സംഭവാ ആഹ് അപ്പൊതൊക്കെ കൊറച്ച് പോയാ ഔട്ടായത് സംഭവം ഇന്ന് നമുക്ക് പുതിയ എന്തെങ്കിലും കണ്ടുപിടിക്കാം
ആഹ് ആഹ് അതുശരിയാണ് പക്ഷെ ഒന്നുകൂടി എനിക്ക് ഇഷ്ടാണ് അങ്ങനെ തൊടങ്ങാന് ഡ്രസ്സ് ഒറ്റക്ക് തുന്നിയിട്ട് അങ്ങനെയൊക്കെ
ഏഹ് അങ്ങനെ സെയിൽസ്മാൻമാരൊക്കെ വെച്ചിട്ട് നമ്മളെ ഇഷ്ടത്തിന് ഓരോ മോഡലുകള് അങ്ങനൊക്കെ
ആഹ് ആഹ്
അങ്ങനെയൊക്കെ എനിക്കിഷ്ടമാണ് പിന്നെ ആഹ്.
ആഹ് ഈ ബിസിനസ്സ് എന്ന് പറയാൻ.
റ്റും.
വെറുതെ അങ്ങ് തൊടങ്ങിട്ട് കാര്യയില്ല നമ്മള് അത്യാവശ്യം നല്ലത് ഇണ്ടെങ്കിൽ തന്നെ നമുക്ക് പ്രോഫിറ്റ് കിട്ടാനായിട്ട് സാധിക്കുള്ളൂ. നമ്മള് ചെറുതായിട്ട്.
ആഹ്
കാര്യമില്ലല്ലോ നമ്മള് ഇപ്പത്തെ സ്റ്റാർട്ടിങ്. ഈ ലോകത്ത് ഒരുപാട് പൈസ കൊറച്ചുണ്ടായി. ഇട്ട് കാര്യയില്ല അത്യാവശ്യം നല്ല എമൗണ്ട് തന്നെ വേണം.
ആഹ് അത് വേണം ഉം.
അപ്പം പിന്നെ ചെ ചെറിയ ചെറിയല്ല കുറച്ച് അത്യാവശ്യം നല്ല ഇത് വേണം. ചെറിയ
നല്ലൊരു പ്ലാൻ ഒക്കെ ഉണ്ടെങ്കിൽ നടക്കും.
ആഹ് ആഹ്
കുറച്ച് ഇരുത്തി ചിന്തിച്ചിട്ട് എങ്ങനെയൊക്കെയാണ് ബേസാ. അതുപോലെയുള്ള എങ്ങനെ ഇനി പോ മുന്നോട്ട് പോണോന്നുള്ള ഒക്കെ ചിന്തിച്ചു കഴിഞ്ഞാൽ നടക്കും.
ആഹ് ആഹ്
പിന്നെ നമ്മള് ആഹ് ആൾക്കാരൊക്കെ കൂട്ടിയിട്ട് എന്താ കമ്പനിയൊക്കെ വലുതാക്കിട്ട്.
തന്നെ ആഹ് ആഹ് അങ്ങനെല്ലേ.
പോണം മുന്നോട്ട്.
ഉം നമ്മള് ഈ പാർട്ണർ ഞാനും കോമേഴ്‌സ്. മേഖല ആയേണ്ടേ നമ്മള് ഈ ബിസിനസ്സിനെ കുറിച്ചൊക്കെ അത്യാവശ്യം പഠിച്ചുക്കേണ്, അപ്പൊ നമ്മള്. ഇനി ബി ബി എ, എം ബി എ. എടുത്ത് പോയാല് നമുക്ക് കൊറച്ച് എന്തെങ്കിലുമൊക്കെ ആവാൻ സാധിക്കുന്നു വിചാരിക്കേണ്.
ആഹ് ആഹ് അപ്പൊ അങ്ങനെ
ആഹ് ആഹ്
വീടിന്റെ പ്ലാൻ ഒക്കെ വരയ്ക്കാൻ ഇഷ്ടവാ.
ആഹ് അതിനെ കുറിച്ച് വല്ലാതെ അറിയൂല.
ആഹ് അയിന് ഈ സയൻസ് മേഖലയല്ലേ വേണ്ടേയ്, എന്നാലും.
ആഹ് ആർക്കിടെക്റ്റർ ആവണമെങ്കിൽ അത്.
ആഹ്
ഉം സയൻസ് വേണല്ലോ?
ആഹ് ആർക്കിടെക്റ്റർ ആവണമെന്നുണ്ടെങ്കിലേ.
ആഹ് ആഹ്
പിന്നെ എനിക്ക് എന്താ വീടിന്റെ പ്ലാൻ ഒക്കെ വരയ്ക്കാൻ ഇഷ്ടാട്ടോ എങ്ങനെ. എങ്ങനെ വേണം വീട് അയിന്റെ ഉള്ളെങ്ങനെ വേണം.
ആഹ് ആഹ് ആഹ്.
നല്ല രസത്തിലൊക്കെ അങ്ങനെ ഒക്കെ അങ്ങനെ ഇഷ് ട്ടാണ്, പക്ഷെ അയിന് ഇപ്പൊ നമ്മളെ കൊണ്ടൊന്നും നടക്കൂല.
ആഹ് ആഹ് നമ്മളെ കൊണ്ട് നടക്കൂല. കൊറെ
അതൊരു എന്തപറയ നല്ല ഡിസൈൻലൊക്കെ വീട്ങ്ങനെ മോഡേണായിക്കാണ്ടൊക്കെ അങ്ങനെക്കെ മനസ്സിലിങ്ങനെ ചിന്തിക്കും എടക്ക്
ആഹ് ആഹ് അങ്ങനെക്കെ ആയാല് അടിപൊളിയായിരിക്കുംലെ
ആഹ്
ഉം പിന്നെന്താ എന്താ? പിന്നെ വേറെ ഏതേങ്കിലും ബിസിനസ്സല്ലാത്ത മേഖലകളില് താല്പര്യണ്ടോ?
ബിസ്നെസ്സെല്ലാത്തെ പിന്നെ ഞാംപർഞ്ഞില്ലേ സീ ഓ
ആഹ്
അതന്നെ അയ്ലൊക്കെണ് ഇഷ്ടം ആഹ്
സാറാവാനിഷ്ച
അയ്നെപറ്റി ഇൻക്ക് വല്ലാതെ അറീല ഇങ്ങക്കറിയിണെന്തെം പർഞ്ഞെരി
എനിക്കും അറിയില്ല ഞാൻ അതിനെ കുറിച്ച് കേട്ട്ണിണ്ട് അല്ലാതെ അതിനെ കുറിച്ച് വല്ലാ വല്ലാതെ അറിയൊന്നുല്ല
ആഹ് ഓഹ്
ഉം ഉം
പിന്നെന്താ ചായൊക്കെ കുടിച്ചോ? ഹലോ ചായൊക്കെ കുടിച്ചോ?
ടൈമൊരു അഞ്ചര അഞ്ചേ മുക്കാലൊക്കാവുമ്പോ
ഉം
ഉം ഉം താങ്കള് വിളിച്ചോ? കടി നമ്മളന്നെന്ത് സ്പെഷ്യലൊന്നുല്ല്യ നമ്മളെ വീട്ടിലെ ബിസ്ക്കേറ്റോ അങ്ങനെ എന്തെങ്കിലൊക്കെ വെച്ച് അഡ്ജസ്റ്റെയ്
ആഹ്
ന്ന് ന്നട്ക്കും
ആഹ് അത് ശെരിയാ ഇവടേ
അവടെ
ഒരൂ എന്താ പപ്സ് പോൽത്തൊരു സാധനം
എന്നാ ന്നമുക്ക് വെച്ചാലോ? ആഹ് ആഹ് ന്നമുക്ക് വെച്ചാലോ?
ആഹ് ഓക്കെ
ഓക്കെ